ഹലോ
ഹലോ ഹലോ
ആഹ് കേട്ടിലെ
ഹലോ
ആഹ് കേൾക്കുന്നുണ്ട് അവിടെ കേൾക്കുന്നുണ്ടോ
ആഹ് ഉണ്ട് ഇപ്പഴാണ് ക്ലിയറായത് ആഹ് കേക്കുന്നുണ്ട് ഇപ്പഴാ ക്ലിയർ ആയത്
ആഹ് ഓക്കെ ഓക്കെ
അറിയില്ല ഫുൾ റേഞ്ച് ഉണ്ട് പക്ഷേ നേരത്തെ കേട്ടില്ല കേട്ടോ ഒന്നും
ആണോ അതെന്താ അറിയില്ല ഇവിടെ റേഞ്ച് ഫുൾ ആയിരുന്നു
ആഹ് അത് ചില ഈ ആപ്പിൽ കണക്ട് ചെയ്യാനുള്ള ഒരു പ്രശ്നമായിയിരിക്കും അപ്പൊ എനക്കാ തോന്നുന്നു അങ്ങനെ എന്തേലും ആയിരിക്കും
ആഹ് അതന്നെയാന്ന എനിക്ക് തോന്നേ ഉം
കാരണം ഇതില് ഡാറ്റ കൂടെ ഓൺ ആവണല്ലോ അപ്പൊ അതിന്റെ വല്ലതായിരിക്കും
അതെ അതെ
ആഹ് ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ നടന്ന് വന്ന് വേറൊരു സ്ഥലത്ത് വന്ന് നിന്നു ആദ്യം വിളിച്ചത് പോലെ ആയിരുന്നല്ലോ ഇപ്പൊ അവിടുന്ന് മാറിയത് കൊണ്ട് വല്ല ഇഷ്യുണോന്നും അറിയില്ല
ആഹ് അതുകൊണ്ടായിരിക്കും തോന്നുന്നു
അതെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ മറ്റേ സ്ത്രീകളുടെ കണ്ടില്ലേ കഴഞ്ഞ ആഴ്ച്ച ഇന്ത്യ പുറ യലോ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പെണ്ണുങ്ങളുടെ
പെണ്ണുങ്ങളുടെ
ഈ ട്വന്റി ട്വന്റി ക്രിക്കറ്റില്ലേ വേൾഡ് കപ്പ്
ആഹ് ആഹ് ആഹ്
അത് കണ്ടിരുന്നോ കഴിഞ്ഞ ആഴ്ചാ
ഇല്ല ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കഴിഞ്ഞ ആഴ്ച അത് എനിക്ക് നെറ്റെ ഇല്ലായിരുന്നു
അഹ് ആഹ് ഇപ്പഴേ കയറ്റിയ
ആഹ്
അല്ല സാധാരണ ഈ പെണ്ണുങ്ങളുടെ വേൾഡ് കപ്പ് ഇപ്പ നിങ്ങളെല്ലാരും അറിയല്ലോന്ന് ഉദ്ദേശിച്ച് ചോദിച്ച
ആഹ് ഇല്ല എന്റെ ഫോൺ അതു മാത്രേ എന്റെ ഫോണ് കംപ്ലയിന്റ് ആയിട്ട് ഞാന് നന്നാക്കാന് കൊടുത്തു രുന്നു ഇന്നിപ്പൊ ഒരാഴ്ച ആഹ് ഒരാഴ്ച ആയി കിട്ടിയിട്ട്
ഓഹ് ഏതാ ഫോണേതാ
ഓപ്പോ
ഓഹ് നിങ്ങളെ പെണ്ണുങ്ങൾ മുഴുവൻ ഈ ഓപ്പോ അല്ലാതെ വേറൊരു ഫോണ് വാങ്ങിക്കില്ല അല്ലേ
അയ്യോ ഞാൻ സ്വന്തംആയിട്ട് വാങ്ങിയതല്ലേ എനിക്ക് എന്റെ കസിന്റെ പയ ഫോണ് തന്നതാ
അയ് ശരി നോർമലി പെൺകുട്ടികള ഈ ഓപ്പോ യൂസ് ചെയ്യ കാരണം നല്ല ക്യാമറയാണല്ലോ അതുകൊണ്ട് പറഞ്ഞത്
ആഹ് ക്യാമറ അപ്പ ഇതിന്റെതന്നും എനിക്ക് പറയാൻ മാത്രമുള്ള ക്ലാരിറ്റി ഒന്നുല്ല
ആഹ് നേരത്തെ അതായത് ഒരു അഞ്ചാറ് കൊല്ലം മുമ്പേ ഉള്ള ട്രെൻഡ് ആയിരുന്നു ഓപ്പോവോന്ന് ഇപ്പ മാറിട്ടാ
ആഹ് ഇപ്പൊ മാറി ഇപ്പൊ ഫുള് ഐഫോൺ ആണ് എല്ലാരും കയ്യിലും
ഐഫോൺ ആഹ് ഐഫോണിനൊക്കെ നല്ല ഫോൺ ഒരുപാട് പേരുണ്ട് ഐഫോണിന്റെ ഇത് പോയി
ഓഹ്
ഇപ്പൊ എല്ലാ ഫോണിലും നല്ല ബ്രാൻഡ് അതായത് അവരുടെ ഏറ്റവും പ്രീമിയം ബ്രാൻഡ് എല്ലാ കമ്പനിയും ഇറക്കുന്നുണ്ട്
ആഹ് ഭയങ്കര പൈസയും കൂടിയല്ലോ പത്തായിരത്തിന്റെ ഫോണിന് ഇപ്പൊ പതിനയ്യായിരയി
പത്തായിരത്തിന്റെ ഫോൺ ഓക്കെ ഞാൻ ഞാൻ പറഞ്ഞത് പ്രീമിയം ബ്രാൻഡ എന്ന് പറഞ്ഞാ അറുപത് എഴുപത് രൂപയുടെ ഫോണാണ്
ആഹ് ഉണ്ട് ഉണ്ട് മറ്റേ ഇപ്പൊ ഒരു വിവോന്റെ പുതിയൊരു സെറ്റ് ഇറങ്ങിയിട്ടുണ്ടല്ലോ
ഇറങ്ങി അതായത് എല്ലാത്തിന്റെയും നമ്മളൊരു അൻപത് നാല്പതിന്റെ മുകളിൽ എടു എട്ക്കാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ എല്ലാ കമ്പനിയും ഇപ്പൊ പ്രീമിയം ബ്രാന്റ് ഇറങ്ങാൻ തുടങ്ങി ഇറക്കാൻ തുടങ്ങി
ആഹ് അതെ അതെ ഇപ്പൊ ഓപ്പോന്റെ ഒക്കെ പുതിയ പ്രീമിയം ബ്രാൻഡ് പുതിയത് തുടങ്ങീട്ട് ഉണ്ട്, ഞാൻ കണ്ടിന്ന് ആരുന്നു
അതെ ഏതെങ്കിലും എടുക്കാൻ പ്ലാൻ ഉണ്ടോ ഇനി
എടുക്കാൻ പ്ലാനിങ് അറിയാന് ഉം ഉപ്പോ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോണംന്ന പറയുന്നത് ഇതിന് കേടായിണ്ടെങ്കിൽ പുതിയത് ഒന്നിലേക്ക് പോവുള്ളൂ
അത് ശരി ആഹ് ഇനി എടുക്കുമ്പോ ഈ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫോർ ഉണ്ട് നല്ലതാ
ആഹ്
ആഹ് അത് എന്റെ എന്റെ കസിൻ ആ എന്റെ കസിൻ ഇകാക്കാന്റെ കയ്യിലുണ്ട് അത് അതായത് ഇവിടുന്ന് എന്റെ വീട്ടിൽന്ന് സൂമേയ്ത്ട്ട് ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടത്തെ ആളെ വരെ കാണാൻ പറ്റും ഇതില്
അതെ അതെ അത് ഏകദേശം ഒരു നൂറ് മീറ്ററോളം നമുക്ക് സൂം ചെയ്തു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും
ആഹ് പറ്റു, ആഹ് നമ്മൾ അന്ന് ഞങ്ങളെ വീടിന്റെ തൊട്ട് മുന്പിൽ ഒരു മരണം ഉണ്ടായിരുന്ന്
ആഹ്
അപ്പൊ നമ്മൾ ഇവിടന്ന് ഇങ്ങനെ സൂം ചെയ്ത് നോക്കും അവിടെ ആരള്ള ആരൊക്കെ ഉള്ളന്ന് അപ്പൊ കറക്ട് കറക്റ്റ് ആയിട്ടവരെ ഫേസ് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്
ഓഹ് അപ്പൊ മരണത്തിന് പോവാതെ ഇവിട്ന്ന് തന്നെ കാര്യങ്ങൾ ശരിയാക്കില്ലേ
എനിക്ക് പേടിയാ ഉമ്മച്ചിയോക്കെ പോയിന് പക്ഷെ എനിക്ക് പേടിയാ
അത് ശരി അല്ല അത് ഈ മറ്റേ ഈ പോലീസ് ഉദ്യോഗസ്ഥര് അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത് വാങ്ങും വേറെന്നുല്ല ഈ ലോങ് ആയിട്ട് പെട്ടെന്ന് വണ്ടികൾ വല്ലതും പോയാലേ ഫോട്ടോ എടുത്ത് സൂം ചെയ്യാൻ വേണ്ടീട്ട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ സൂം സൂ ചെയ്യാൻ വേണ്ടീട്ട്
ആഹ് അതെ അതെ നല്ല ഫോണ യിക്ക് നല്ല ഇഷ്ടമായി പേഴ്സണലി
ആ അല്ലെ മറ്റേ അല്ല നല്ല ലുക്കും ഉണ്ട് അത്
ആഹ് അത്യാവശ്യം എന്താ പറയാ സ്റ്റാൻഡേർഡ് ഉണ്ട്
അത് ശരി
വേറെ ആഹ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഏതൊക്കെയ ഉള്ളത് ലാപ്ടോപ്പ് അങ്ങനെ എന്തെങ്കിലും
അങ്ങനെ ഒന്നുല്ല ആകെ ഒരു ഫോണുണ്ട് അത് മാത്രമേള്ളൂ ടി വി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല ഒരു ഫോണ് മാത്രം
അത് ശരി
ഉം
ലാപ്ടോപ്പ് ഏതെങ്കിലും അങ്ങനെ വാങ്ങാണംന്നോ അങ്ങനെ എന്തങ്കിലും ആഗ്രഹണ്ടോ?
വാങ്ങുന്നക്കെ നല്ല ആഗ്രഹണ്ട്.
ഉം പൈസയാണ് തടസ്സം
അതെ അതാണ് തടസ്സം കാരണം ഈ എഡിറ്റ്‌ റ്റിങ് ങ്ങനൊക്കെ ലാപ്ടോപ്പാണല്ലോ കുറച്ചും കൂടി ബെറ്ററ്
ഓഹ് എഡിറ്റിംഗ അല്ലേ അത് ശരി വേറെ എന്താ പൈസ കിട്ടീട്ട് എന്താ പ്ലാന് ആദ്യത്തെ എന്തേും ചെയ്യണന്നൊരു ആഗ്രഹം ഉണ്ടാവുല്ലോ
ഏഹ് പൈസ ആദ്യം കിട്ടി, എനിക്കിപ്പം എന്താ പറയാ പൈസ കിട്ടീട്ട് ആഗ്രഹംന്ന് പറയാൻ ഒരു രണ്ട് ഡ്രസ്സ് എടുക്കണം എന്നുള്ളൊ ഒരു ആഗ്രഹം അത്ര തന്നെയുള്ളൂ വേറന്നുല്ല
അത്രയേ ഉള്ളോ
ആണാ സത്യ മതി
വേറെ വല്ല്യ ആഗ്രഹങ്ങളൊന്നുല്ലേ
വലിയ ആഗ്രഹംന്നുല്ല
സാധാരണ ജോലിക്ക് കേയറിട്ട് സാലറി കിട്ടുമ്പോ ചില ആൾക്കാർക്ക് ചില പ്ലാൻ ഉണ്ടുവല്ലോ അത് ചോദിച്ചാ
ഇതിനിപ്പ കിട്ടിയ പൈസ എന്തായാല എന്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് കേറൂല മന്റെ അക്കൗണ്ടാണ് ഞാ കൊടുത്ത ഉമ്മാന്റെയേ കേറുള്ളൂ.
അതല്ല ഞാൻ പറഞ്ഞത് ഭാവിയിൽ ജോലി കിട്ടിയിട്ടുള്ള കാര്യ പറഞ്ഞ
ആഹ അങ്ങനെ
ആഹ
അങ്ങനെയാണ് ഞങ്ങള ആഗ്രഹമൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്
ആ അത അത് അത് പറ അതാ കേൾക്കാ ഞാൻ ചോദിച്ച.
എനിക്ക് ഏ വീടുണ്ട് പക്ഷെ വീടിന്റെ ഇത് പറയാന് എന്താ പറയാ ഒരു പേരിനുള്ള ഒരു വീട് മാത്രമേ ഉള്ളൂ.
ഉം
അപ്പൊ ഒരു പുതിയൊരു വീട് വെക്കണ എന്നുണ്ട് ആദ്യം തന്നെ ജോലി സാലറി കിട്ടിയ ആ ഒരു ടൈം മുതല് വീടിന്റെ കാല ആവശ്യങ്ങൾക്കായിട്ട് എടുക്കണം എന്നുള്ള ആഗ്രഹം മാത്രം
ഓ വീട്
ഒരു വീടാണ് ആഹ വീടാണ് ഇപ്പം മുന്നിലുള്ള ഏറ്റവും വലിയൊരു ഇതായിട്ട് ഉള്ളത്.
അത് ശരി
പിന്നെ വീടായി കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഉമ്മാനപ്പനൊക്കെ ആ വീട്ടിലാക്കി
വീട്ടടിപളിയ
ആഹ് വീട് അടിപൊളിയ ആക്കണം ഇള്ള വീട് മാറ്റി പുതിയൊരു വീട് എനിക്ക് വെക്കണം.
ഉം
അങ്ങനെ ആക്കുന്ന സമയത്ത് ജോലി കിട്ടണോ ലോണൊക്കെ ആവുമ്പോ
ഉ ഞങ്ങൾക്ക് പിന്നെ ആർമിയില് ജോലി കിട്ടണെ പിന്നെ എന്താ പറയാ അത്യാവശ്യം കൊറച്ച് സാലറി ഒക്കെ ഉണ്ടല്ലോ അതില് പിന്നെ മാത്രമല്ല നമുക്ക് എവിടെ വേണെങ്കില് എത്ര വേണെങ്കിൽ ലോൺ കിട്ടും ചെയ്യുമല്ലോ
ലോണ് കിട്ടും നമ്മള് സംഭവം സാലറി ഉണ്ടന്ന് പറഞ്ഞിട്ടിപ്പ എന്റെ കൂട്ടുകാരന്മാ ഒരുപാട് ആർമി വർക്ക് ചെയ്യുന്നുണ്ട്.
ഇതേപോലെ ലോൺ എടുത്തിട്ട് പിന്നെ എന്താ പററയ കുറെേ വർഷങ്ങള് ഞരുങ്ങി ജീവിക്കേണ്ടി വരും. നമ്മള് സൂക്ഷിച്ചച്ച് വേണം ലോണ് എടുക്കാൻ എനിക്ക് ജോലി ഉണ്ടന്ന് പറഞ്ഞഞ് ലോണ് എടുക്കരുത് ഒരിക്കലും
അങ്ങനെ എടുക്കാൻ പറ്റൂല ഉം
അവസ്ഥ അനുസരിച്ച് എനിക്ക് എത്ര എടുക്കാൻ പറ്റു എന്നുള്ള ഒരു ധാരണ വേണം.
അതെ അത് വേണം എന്താലും
എന്റെ കൂട്ടുകാരൻ അവൻ ആർമിൽ ആട്ട് ഏകദേശം പത്തു കെല്ലോ അവൻ വീടിന്റെ ലോണും കാറ് അങ്ങനെ എല്ലാ കാര്യം കൂടെ പത്ത് നാല്പ്പത് ലക്ഷം രൂപ അവന് ലോണ് ഉണ്ട് അവനാണെങ്കില് ഈ മിലിറ്ററി കാരനായിട്ട്പോലും നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഒരു രൂപ പോലും ചിലവാക്കാൻ അവൻ്റെ കയ്യിലില്ല. എല്ലാം പിടിച്ചു പോവവാ
ആഹ എനക്ക് പിന്നെ കാറ് അങ്ങനത്തെ ഇതൊന്നുല്ല ഒരു വീട് അതാ മുന്നിലുള്ള ഏ റ്റവും വല്യ ലക്ഷ്യം
അതാ പറഞ്ഞേ ആ സമയത്താണെങ്കിൽ പോലും ആഹ പറഞ്ഞോ
അല്ല ങ്ങള് പറഞ്ഞോ പറയാം വന്നാപറി
അല്ല ആ കറക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം എത്രത്തോളം എടുക്കണം. കാര്യം ആ സമയത്ത് എടുക്കാൻ പോകുമ്പോ ഒരുപാട് പേര് പറയും അത്ര എടുക്ക് ഇത്ര എടുക്ക് നമുക് എതിയക്കെ പറയും
ഞാനെന്റെ വീടിന് പറ്റിയൊരു പ്ലാന് ഞാൻ കണ്ടുവെച്ചിട്ട്ണ്ട്
അത് ശരി
ഉം ഒരു എൻ്റെ അഫോർഡബിൾ റേറ്റിനായിട്ടുള്ള ഒരു വീട് ഞാൻ തന്നെ എൻ്റൊര് രീതി തിയിലുള്ളത് ഞാനിങ്ങനെ ഒരു പ്ലാനിങ് ഞാൻ എൻ്റെ മനസ്സില് കണ്ടിട്ട്ണ്ട്
ആഹ് അങ്ങനെയൊക്കെ ഉണ്ടക്കി നല്ലതാ അത് മാത്രേ എടുക്കാൻ പാടുള്ളൂ
ഇക്ക് നല്ല ഇഷ്ടായി ആഹ് അത് മാത്രേ എട്ക്കാൻ പാടുള്ളൂ അതിൻക്ക് നല്ല ആഹ് ഒരു എന്താ പറയാ ആ ഒരു വെറൈറ്റി ഇൻക്ക് നല്ല ഇഷ്ടപ്പെട്ട്
അത് ശരി കാരണം എന്തന്നറിയുവോ നമ നമുക്ക് പൈസ ഇങ്ങോട്ട് കേ ലോണായിട്ട് കിട്ടാൻ നല്ല എളുപ്പണ് പക്ഷെ അതുപോലെ ആയിരിക്കില്ല തിരിച്ചടക്കുമ്പോ അത്ര എളുപ് പ്പൊണ്ടാവില്ല്യ
ആഹ്
നമ്മള് ഏഹ് അത് ഞാൻ ഒരുപാട് പേരെ കണ്ടതോണ്ട് പറയാ അതുകൊണ്ട് നമ്മുടെ ആവശ്യമാണ് ആദ്യം നമ്മുടെ ഡിസൈനായിട്ട് മാറണ്ടത്
ഉം പിന്നൊള്ള ആഗ്രഹന്ന്റയാന് ഒരു ജോല്യായി ആഹ് വീടായി ആഹ് വീട്ടില് ഉമാനിപ്പനിയെല്ലാ കെറ്റി പിന്നെ സ്വസ്തായിട്ടൊന്ന് കല്യാണം കഴിക്കണം അത്രേ ഉള്ളൂ
അതൊക്കെ നടന്നോളും കാരണം ആഹ് ആ ആ കാരണം ആണുങ്ങളെയാണ് പെൺ പെൺകുട്ടികളെ കിട്ടാനാണ് പാട് ആ ആൺകുട്ടികളെ എന്തായാലും കിട്ടും അതുകൊണ്ട് നിങ്ങക്ക് കല്യാണത്തിന്റെ പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല
അള്ളോ അങ്ങനെയൊന്നുല്ലട്ടോ
കാരണം ആഹ് ഒരു ആണ് കാരണം ഒരാൺകുട്ടിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും പെൺകുട്ടിയെ കിട്ടാൻ ഭയങ്കര പാടാ പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല ഇഞ്പ്പോ ഒന്നും ഇല്ലെങ്കിലും ആൺകുട്ട്യളെ കിട്ടും
ഇപ്പം തന്നെ ഈ പ്ലസ് ടു കഴിഞ്ഞ എനിക്കെന്നെ എത്ര കല്യാണാലോജന പക്ഷെ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല
ആഹ് നമ്മുടെ സമയായി തോന്നുന്നു പത്തായി
ആഹ് ഓക്കേ ഓക്കേ എന്നാ ശെരി നാളെ വിളിക്കാം ഓക്കെ